ഓ
കേക്ക്‌ന്നില്ലേ
ആഹ് പറഞ്ഞൊ
സൗണ്ട് കൊറവാണല്ലോ
കേൾക്ക
ആഹ് എന്ത വിശേഷം ഹലോ
വിശേ വിശേഷം സുഖം
ചായ കുടിച്ചോ?
ചായ കുടിച്ചില്ല അങ്ങനൊരു ശീ ശീലവില്ല.
അതെ.
ആ. പിന്നെ
പിന്നെ എങ്ങനെ?
പറഞ്ഞോ പറഞ്ഞോ
ആ എന്താ പരിപാടി?
പരിപാടി ഫിത്തിയില് കുഞ്ഞുങ്ങള് പേനയൊക്കെ വെച്ച് വരച്ചത് ക്ലീൻ ചെയ്യുന്നു.
അതെ. നിങ്ങൾക്ക് എത്ര കുട്ടികളാ?
മൂന്ന് പേര്.
അതെയാ നിങ്ങള് വീട്ടു ജോലി ചെയ്യുന്നോ? നിങ്ങക്ക് എന്താ വേറെ ജോബുണ്ടോ?
ഇല്ല ഇല്ല.
ആഹ നിങ്ങള് ജോലി നോക്കുന്നുണ്ടോ?
ജോലി നോക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ, ഇപ്പം നോക്കുന്നില്ല പക്ഷേ ഒരു ജോലി ആവശ്യമാണ് ആര്ക്കാണെങ്കിലും സ്ത്രീകൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ഒരു ജോലി ആവശ്യമാണ്.
നമ്മള് മറ്റുള്ളവരെ ആശ്രയിക്ക വരൂലല്ലോ നമ്മള കയ്യിൽ സ്വന്തായിട്ട് വരുമാനം ഉണ്ടാക്കുമ്പോ
ആ സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് വിനിയോഗിക്കുകാന്ന് പറയുന്ന അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അത് വേറരു ഒരു ലെവലാണ്.
അതെ ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് പൈസ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഏതൊരു കാര്യത്തിനാലും നമുക്ക് പൈസ വേണം. അപ്പൊ നമ്മുടെ സ്വന്തായി നമ്മള അടുത്തൊരു പൈസ ഉണ്ട വലിയൊരു കാര്യല്ലേ? നമ്മളിത് മറ്റുള്ളൊരാശ്ര അത് ഭയങ്കര അടങ്ങാറുള്ള ഒരു സംഭവല്ലേ ഒരു പരിധി വരെ അതൊക്കെ നടക്കും
സ്വന്തമായിട്ടെടുത്ത് പൈസ ചെലവാക്കാനുണ്ട് എന്ന് നമ്മടെ ചുറ്റുമുള്ളവർക്ക് ബോധ്യപ്പെട്ടാല് അവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റും കാണും
അതെ അതെ നമ്മള് എത്ര ആയാലും നമ്മുക്ക് നമ്മള് ജോലിയ്ത് നമ്മളൊരു വരുമാനം നമ്മള് എടുക്കുമ്പോല്ലാം ഓലെല്ലാം നമ്മള് ബാക്കിയുള്ളവരുടുത്ത് ചോയിക്കുമ്പോ
ഉം
നമ്മളെത്ര സ്വന്തയാൽ ഒരു പരിധി ഇണ്ടല്ലോ
അറിഞ്ഞു തരുവേ ഇല്ല ഹസ്ബന്റാണെങ്കിലും ഏ എന്നാ നിനക്കിന്നാ ആവശ്യ ഒണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കി എടുത്ത് ചെലവാക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ തരിയേയില്ല കണക്ക് ചോദിക്കാത്ത ഒരു പൈസയായിട്ട് ത്ത് ഹലോ ഹലോ